ആഹ് സുഖം നിങ്ങക്ക്?
സുഖാണ്.
ആഹ് ഏ ഞാനിപ്പോ ടിടി സി ക്ക് പഠിച്ചോണ്ടിക്ക
ആഹ്
നിങ്ങളോ?
ഞാന് ഒന്നും ചെയ വർക്കൊന്നും ചെയ്യണില്ല വീട്ടിലന്നെ എന്നിട്ടെന്താന്ന് ക്ലാസ്സില്ല
ഏഹ് ഇല്ല എൻക്ക് തൊടങ്ങിയില്ല.
ആഹ് പറഞ്ഞട്ട
അഹ് ഞാൻ കൊടുത്ത ത്തിട്ടോളൂ ഉം
നീ എത്ര വരെ പഠിച്ചു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇല്ല പണി കഴിഞ്ഞിട്ടില്ല ചോറ്താ വേവണൂ ഐന് കറി വെക്കണം പിന്നെ അടുക്കലും തുടക്കലും കഴിഞ്ഞിട്ടുണ്ട് പിന്ന കറിവ ക്കണം തിരുമ്പി കുളിക്കണം അങ്ങനെ വീട്ടിലെ ജോലികളണ്ട് ഉം പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി
ഏഹ് പോയി എത്രലാ ഓരൊക്കെ
വെലൃ കുട്ടി അഞ്ചിലും ചെറുത് മൂന്നിലും
ഏയ് അവിടെ അടുത്ത് തന്നെയാണൊ സ്കൂള്
ആഹ് അവിടെ അടുത്ത് തന്നെയാണ് ദൂരൊന്നുമില്ല
നടക്കാൻ വതിണ്ടാവുകയള്ളൂല്ലേ
ആഹ് ഒരാള് നടന്നിട്ടാ പോണത് രണ്ടാളും രണ്ട് സ്കൂളിലാണ് ഒരാള് വണ്ടിക്കാ പോണത്
ഏഹ് എന്നിട്ട് എത്ര ഫീസൊക്കെ
ഇവിടെ എന്താണ് വണ്ടി പീസ് അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് കുട്ടികള് പിന്നെ ഗവൺമെന്റ് സ്കൂളിലാണ്
ആഹ് ആപ്പ അര്റെ മുമ്പൊക്കെ എത്തുമോ
ആഹ് വണ്ടി മുന്നില് നമ്മുടെ മുറ്റന്ന് വന്നെടുക്കും
ആഹ് അപ്പൊ സുഖമാണല്ലോ അല്ലേ
ഉം ഇവിടെ ദൂരൊന്നും ഇല്ല സ്കൂൾക്ക്ന്നാലും നമ്മള് വണ്ടി ഏൽപ്പിക്ക കുറ ഉണ്ടായിരുന്നു പിന്നെ സ്കൂൾ ബസ്ണ്ട് സ്കൂൾ ബസ്സിന് നമ്മൾ എന്ത് ചെയ്യണം കൊറച്ച് നടക്കണം മുന്നേക്ക്
ആഹ് അപ്പൊ ആഹ് അപ്പൊ ഇതന്നെ നല്ലത് അയ
ഈ മഴ കാരണം എന്ത് ചെയ്യും നമ്മള് മഴത്തെ എങ്ങനെ പോയി നക്കണം കുട്ടികള് മറ്റേത് മുറ്റത്ത് വരുമ്പോ നമ്മളെലും കയറിയൽ മതി
ആഹ് എപ്പഴ എത്തരഴൊക്കെ
നാല മണിക്ക് ഒരാള് നാലുമണിയ ആവും ഒരാള് നാലരയാവും
ഏഹ്
വണ്ടിയില് വരുന്നവന എന്ത് ചെയ്യും നാല് മണിക്ക് എത്തും മറ്റോള് നടന്നുകാണ്ട് ഇവിടെ എത്തുമ്പോ നാല്ലരോ എക്ക് നാല് പത്തിന ആണ് സ്കൂൾ വിടുക
ആഹ് ഇപ്പ അങ്ങനെ ആയിനല്ലോല്ലേ
നാല് പത്തിന് പിന്നെ ഓലുംങ്ങനെ സംസാരിച്ച് ഉം ഉണ്ട് അങ്ങനെ പറഞ്ഞതേ എല്ലാരോട് വർത്താരൊക്കെ പറഞ്ഞ അവിടെ എത്തുമ്പോത്തന് നാലരൊക്കെ ആവും ദൂരൊന്നുമല്ല ഒരുര് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒരു പത്ത് മിനി ഉണ്ട ഉള്ള തളതോളു ദൂരം ഉം ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഇവിടണ്ട്
ഏഹ്
ഉം
ഇ അപ്പൊ അവിടെന്ന ചേർത്തിയ സുഖല്ലേ ഒക്കെ അവിടന്ന കിട്ടിയാല്
ആഹ് അതന്നെ ഒന്നാം ക്ലാസ്സിന് അമ്മ എന്താണ് ചെറ കുട്ടി ചെറുക്കം പഠിക്കുന്ന സ്കൂളിൽ ചെറും പഠിക്ക സ്കൂളിൽ എതുണ്ട് നാലല് വരെ ഉള്ളൂ പഞ്ചാലസങ്ങൾ കൊണ്ടന്നു ഇവിടെ ഇ എന്താണ് മത്തോളിന് ഒന്നാം ക്ലാസിലന്ന ഇവിടെത്തന്നെ ചേർത്തത്
ആഹ് അപ്പ ഞാ വട്ടിൽ ചേർ
എൽ കെ ജി മുതലന്ന ഇവിടെ തുടങ്ങുന്നുണ്ട്
ഏഹ് അപ്പൊ അങ്ങനട്ട ചേർത്ത പിന്നെ പ്ലസ് ടു കഴിഞ്ഞട്ട് എക്കാൻ മതില്ലല്ലേ
അത് വലിയൊരു ഉപകാരമാണ് വണ്ടി പൈസ എത്രങ്ങാനും കൊടുക്കണം നമ്മൾ അല്ലെങ്കിലേ പിന്നെ വച്ചാലോർക്കന്ന് പറഞ്ഞ അഞ്ചു മുതലേല്ലേ അപ്പൊ നാലാം ക്ലാസ് വരെ വേറെ സ്കൂളില്
ആഹ് ഇവിടെ അടുത്ത സ്കൂള ഉണ്ട് കുറച്ച് നടക്കാനല്ലോ
ഞാൻ പഠിച്ചത് ആദ്യം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഒരു സ്കൂളില്
ആഹ്
അതിനു ശേഷം അഞ്ച് മുതൽ ഏഴ് വരെ വേറ ആഹ് പിന്നെ എട്ട് മുതൽ പത്ത് വരെ വേറെ സ്കൂളില് പ്ലസ് വണും പ്ലസ് ടു വേറെ സ്കൂളില്
എല്ലായിടത്തും പരിചയപ്പെടാനായല്ലോ അല്ലേ
എല്ലായിടത്തും വയ പടാനായിന്നറിയോ ചെരിയൊൽക്ക നമുക്ക് ഒന്നാം ക്ലാസ് മുതലേള്ള ഫ്രണ്ട്സുകളൾണ്ടാവും ഇത് അതില്ലേ നമ്മള് ആഹ് മാറല്ലേ അത് അവിടെങ്ങനെ അത അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആക്കണം ഒന്നും മുതൽ നാല് പഠിച്ച് കുട്ടികളെ ഓർമ്മമല്ല പിന്നെൊക്കെ നാല് ടിയി പിന്നെ ക്ലസ് വരെ സ്കൂളേന്ന നാലാം ക്ലാസ് മുൽ പിന്ന അഞ്ചാം ഏഴാം ക്ലാസ് വരെ ആഹ് കുട്ടികളഞ്ഞ ഒ ഒരു ഏകദേശ ഒരു സ്കൂള തന്നെ
ആഹ്
അതൊണ്ട് പോയതാ പക്ഷേഏഴാം ക്ലാസ് കിഞ്ഞിട്ട് എട്ടാം ക്ലാസ്സയപ്പോത്തിന്
ആഹ് ആഹ്
പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു ആയപ്പം
ആഹ് ആഹ് ഞങ്ങളിവിടെ അഹ് അഞ്ച് മുതൽ ഞാൻഞ്ചിക്കാണ് ചേർന്നത് പിന്നെ പ്ലസ് ടു കഴിഞ്ഞർങ്ങിയേക്കാം
അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ നമുക്ക് വിട്ടു പോവാത്ത ഒരുപാട് കാലത്തെ ഫ്രണ്ട്സിലേ
പക്ഷെ പ്ലസ് ടു ഒകെത്തി പ്ലസ് വൺൊക്കെത്തിയപ്പോ വേറേ കുട്ടികള് വരാൻ തുടങ്ങി
ആഹ് വേറെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് വേറെ വരും ഏറ്റവും എൻജോയ്മെന്റ് ആയതാണ് ഏത് ക്ലാസ് ഏതാണ് പ്ലസ് പത്താം ക്ലാസ് ആണോ പ്ലസ് ടു ആണോ
പ്ലസ്റ്റു ക്കാരം അത് പ്ലസ് നമുക്ക് ഒന്നോട്ട് കേറ ഇത് പത്
നമുക്ന്നുകൂടി മെച്ചയൂരിറ്റി വെച്ചു വെ അത്താം ക്ലാസ്റ്റ് റിമ്പംനമുക്ക് പേടിയുള്ളൊരു ടീച്ചർ മാരെ പേടി മാഷർ മാർ പേടി പിന്നെ നമ്മള് നമ്മളുടെ പുസ്തകം നമ്മള് മാത്രമായിട്ട് പ്ലസ് എന്ന് പറയുമ്പോൾ കുറച്ച് കളിച്ച്
ആഹ് അപ്പൊ തന്നെ നമുക്ക് വല്യൊരു ഇതായല്ലോ
നമുക് ഇതായി പിന്നെ കളിയായി തമാശകളായി ആഹ് എനക്ക് ഏറ്റവും പ്ലസ്റ്റുതന്നെ ഇന്ന് പ്ലസ് ടു ഫ്രണ്ട്സു ആയിട്ട് തന്നെ നിലനിന്നന്ന് പോണത്
ആഹ് അന്ന് പത്താം ക്ലാസ്സൊ ഒക്കെയപ്പോ അത്രക് ടച്ചില്ലേയ് നിരോടും
ആഹ് അന്ന് നമുക്ക് അറിയില്ല പ്ലസ്ടു ആവുമ്പത്തേ നമ്മള് കളിയാണ് പഠ പഠിച്ചല്ലോ പത്താം ക്ലാസ് വരെ പഠിച്ചാണ്
ആഹ് ടീച്ചേഴ്സ് പറയണ്ടയി പത്താം ക്ലാസ്ണ്ട് കഴഞ്ഞന്നോ ച്ചും സങ്കടൊക്കെ ഉണ്ടാവും എന്നൊക്കെറഞ്ഞി ആഹ് ആഹ് തങ്ങ നിക്ക് ഇല്ലേ ഇല്ല നല്ല രസേന്
പത്താം ക്ലാസ് വെക്കേഷൻ മുതൽ രസമാണ് പ്ലസ് വൺവട്ടെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു നമുക്ക് നമ്മളെ ഇഷ്ടത്തിനുള്ളൊരു തായിരുന്നു
അതിനല്ലല്ലേ
പിന്നെ നമ്മള് എന്ത് ഞങ്ങൾ ഫ്രണ്ട്സിന്റെ വീട്ടേക്ക് പോകും അവര് വരും അങ്ങനെട്ട അങ്ങനെ കലോത്സവ വേദികളെ ഒക്കെരസായിരുന്നോ
ആഹ് പിന്നെ കറങ്ങാൻ പോലും
ഉം ഇന്നും മീറ്റപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യു പ്ലസ് ടു ആയിട്ട് തന്നെയാണ് പത്താം ക്ലാസിന്റെ ഒന്നും ഇല്ല പ്ലസ് ടുവിന്റെ ഇടക്കിടക്ക് ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മുടെ പത്താം ക്ലാസ് വരെ ബോയ്സ് സ്കൾ വേറെ ഗേൾസ് വേറെ എന്നുള്ളൊരു ഡിഫറൻസ് ആയിരുന്നു.
ആഹ്
പക്ഷെ പ്ലസ് ടു എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ എല്ലാം ഒന്നാണ് നമുക്ക് അതുവരെ നമുക്ക് ഒരു ആൺകുട്ടിന്നൊക്കെ ഉള്ള രു വേർ രിവയിരുന്നു അപ്പൊ പ്ലസ്റ്റു എത്തിയപ്പം നമുക്കത് വ അതൊന്നില്ല അപം നമുക്ക് മനസ്സിലായി ആഹ് ആണും പെണ്ണൊക്കെ ഒന്നാണ് മനുഷ്യരാണ് തിരിച്ചറിഞ് മറ്റേത്ട് കുറ്റികൊരു ഭീകര ജീവികള
ആഹ് അതൊക്കെ ആൺകുട്ടികളുടെടുത്തിരിക്കരുത് അടു രുത് തെറ്റാണ് ആഹ് മുണ്ടും ചെയ്യരുത് മ്മേ ഞാനൊന്നും പത്താം ക്ലാസ്സ് ആൺകുട്ടികളോട് മെയിന്റന ഇല്ലായിരുന്നു ഞാനയിന്റെ പാടായി ഇപ്പൊ പ്ലസ് ടു എത്തിയപ്പോൾ കൊറച്ചൊക്കെ ഓലി ഒലിങ്ങ് ആഹ് ഓലിങ്ങട്ട്ന്ന് മുണ്ടും
ആഹ് മുണ്ടും കളിക്കും പിന്നെ നമുക്ക് കൊറെ മെച്യൂരിറ്റി തന്നെ അവിടെന്നന്നെ വരും.
ആഹ് ആഹ് അത് പിന്നെ
എ പിന്നെ പ്ലസ് ടൂ എത്തിയപ്പോ തന്നെ എന്നാ ബോയ്സും ഗേൾസൊക്കായിട്ട് ഫ്രണ്ട്സായിട്ട് ഞങ്ങളെന്തെയ്യും അങ്ങനെയിട്ട മള് ആഹ്
കൊം ഏഹ്
അതൊരു രസാണ് നമുക്ക് ഓരു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ് ശരിക്ക് ചെയ്യണത്
സത്യ ആഹ് അതെ ചെലോയ്ക്ക് വേറെ മോഡലാണ് കാണ
ആഹ് സെലവിൽ വേറെതില തന്നെയാ പക്ഷെ എന്നാലും ഒരു എഴപത് ശതമാനം ആൺകുട്ടികളും നല്ലവരാണ്‌ട്ടോ അയില് എവിടെലും
ജ പ്പൊ ഓളോട്പറഞ്ഞാതി
ആഹ് ഒരു ഇനി ഇപ്പോ എന്ത ആവശ്യം ഉണ്ടായാലും പുറത്തു പോ പുറത്തു പോയി കൊടുന്നെരും എന്ത് സാധനം ആണെങ്കിലും
ഇനി പയല്ലേ ഇനിപ്പ മീ നമ്മ സെൻ്റോഫൊക്കെ ണ്ടാവുമ്പന്നെ ഓരോടെ ഇജിത് മങ്ങണ്ടെന്നാരല്ല മായണ്ടന്നോള്ളു ഞമ്മ ആഹ് ഞമ
ഓൽക്ക് ഓൽക്കൊറ്റാരു കാര്യുള്ളൂ ഓൽക്ക് എന്തെയ്താമതി ഓലെ പ്രോജക്ട് അസൈൻമെന്റ് ചെയ്തു കൊടു
ആഹ് ഒക്കെ ചെയ്തർത്താൽതി അത്ര ള്ളു ഓല് പറയുമ്പോ എഴുതിഒർക്ക
നമുക്ക് വണ്ട എഫോർഷീറ്റ് വരെ ഓല് വാങ്ങി തെരും
ആഹ് അച്ഛള്ളു തങ്ക ഇന്നോട് കരയണ്ടേ മുഠായി വാങ്ങിയരാ ജ്ജ് ഇൻക്ക് രണ്ട് പേജ് എഴതിന്ന അത്രയും നല്ലത്റയും
ആഹ് പോലെ നോട്ട് പുസ്തകം കംപ്ലീറ്റേയ്തൊടുക്ക അപ്പോല് മ്മക്ക് ഇനി ചോക്ക്ലൈ റ്റോ ഡയറി മിൽക്കോ എന്തേലും വാങ്ങിക്കൂടുന്ന് തരും അല്ലെങ്കി ആഹ്
ഏഹ് പിന്നെ തിരിച്ച് കിട്ടൂല
തിരിച്ചിട്ടൂല്ല പരീക്ഷഴിനാലും കൂടി കിട്ടൂല്ല
ഞാൻ ലാസ്റ്റ് മൂട്ട് ന നടക്ക കൊണ്ട എൻ്റെ ബുക്കൊണ്ട എൻ്റെ ബുക്കുണ്ടറിയ അപ്പം കിട്ടുള്ളൂ അല്ലേ കിട്ടൂലാ
നീ എക്സാം ആുന്നൊക്കൊണെങ്കിൽ ഞ്ഞി അ എക്സാം ഹാൾ ന്നെക്കെണെങ്കിലും രസാണ് ന്താ ആൻസർ അറിണതാണെങ്കില് വെം പെട്ടന്ന് പാസെയ്‌തെരും
ആഹ് ഇന്റെ ബേക്കിലൊരു ആങ്കുട്ടിയാ
പക്ഷെ ഓല് ഒരു കാ പഠിച്ചൊന്നും ചെയ്ല്ല പക്ഷെ പേപ്പർട്ടുംമ്പോ ഓൽക്ക് മാർക്ക്ണ്ടാവും
മാർക്കണ്ടാവു ആ എങ്ങനെനിക്ക് അറീല
ഞാൻ ഓലോട് എപ്പളും ചോയിക്കും ഞാൻെച്ച ഇന്നിലെറെ പടിച്ചത്ത ലോക്കലേക്കാരം ക്ലാസിലറ്റൻഡ് ചെയുല ക്ലസിലും കെ ടീച്ചറോട് വെറുതെ തര തര പറഞ്ഞുംകൊണ്ട് ഇരിക്കണെക്കാര പേപ്പർ ഇട്ടുമ്പോ ഓന് മാർക്ക്ണ്ടാവും
ആഹ്
ടീച്ചറനെ ചോയിക്കും എന്ന്ത് പഠിച്ചില്ല ഇത് എന്ത്തു അതായത് പേപ്പിലാണ ഈ മാർക്ക് കൊറക്കാന്ന് എത്ര
ആഹ് ഹാ പക്ഷെ ഇൻ്റാട്ടി മാർക്ക് ഓനേക്കാരം
ഓൽക്കാന്നാവും നമ്മള് ചെലപ്പോ ഓല് പറഞ്ഞന്ന ആൻസർ എയ്തൂല പറഞ്ഞ ആൻസർ ശെരിയാക്കാരം
ശെരിയാക്കാരോ സത്യ ഇനി അത് പറ്റിച്ചാലും
നമ്മളയിന് നമ്മളോലപ്പൊ പടിച്ചാത്ത കുട്ടികളാണ് നറഞ്ഞാണ്ട് അതുകൊണ്ട് ഉൽ കറിലാന്ന് നമ്മളും തെറ്റിദ്ധരിച്ചിക്കാണ്
അല്ലെങ്കി ഓല് ഉത്തരം പറഞ്ഞന്നാല് നമ്മളെ ഇതിനെങ്കി ആഹ് തെറ്റണ നമ്മള ഇതാക്കോൽത്
ആഹ് ക്ലാസ്സില് ചോദ്യം ചെയ്യുമ്പോളും ഓൽകാ ആൻസർ അറിയില്ല
ആഹ്
അത്ങ്ങനെ കണക്ക് കൂട്ടിരിക്കാണ്
ആഹ് പിന്നെ ഓല് കോപ്പി അടിച്ച ഓൽക്ക് കോപ്പി അടിച്ച നല്ലോണം അറിയാ
അതറിയ
ആഹ് ഇൻകിപ്പൊ ഒരു കയ്യില് പേപ്പർ കിട്ട്യാ ഞാൻ കുത്തർന്ന് വറക്കലാ
ഞങ്ങളതെല്ലാം പേപ്പർ ഞങ്ങളെ കയ്യ്ല്ണ്ടാവൂല പേപ്പർ വലിച്ചംങ്ങ് കൊണ്ടോവും
വലിച്ചണ് കൊണ്ട ഈ ഇന്റെ ഒരു പേപ്പർ കറങ്ങി കറങ്ങി കറങ്ങി ലാസ്റ്റ്ക്ക് എത്തോള്ളൂ
ല്ല അത് വെ പിന്നെന്നുണ്ട് കെട്ടാ കെട്ടിക്കോന്ന് പറയണ സമയത്ത് എവിടുന്നാണെങ്കിലും പേ
ഇവിടുന്നാ കി ആഹ് എത്തും മുമ്പ്ക്കെത്തും അപ്പത്തിനും അയ്ലൊരു സമാധാ
നെഞ്ഞ്ടുപ്പാണ് കിട്ടൂലേ കിട്ടൂലേ കിട്ടൂലേന്ന്
ഇൻകൊക്കെ വർക്കല ഇൻ്റെ കണ്ടാ മനസ്സിലാവുംന്റെ പേപ്പർ കൊണ്ടു പോയിന്ന് അല്ലെങ്കില് ഞാൻ കോപ്പി അടിച്ചു വറക്കും
ആഹ് അപ്പൊ പ്ലസ് ടു വൈബ് ആയിരുന്നുല്ലെ എന്നും ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയ നല്ല നിമിഷങ്ങളാ പ്ലസ്ടൂല് ആഹ് പ്ലസ്ടുന്ന് ഞങ്ങള് ട്രിപ്പൊന്നും പോയിട്ടില്ല പക്ഷെ ക്ലാസ് എൻജോയ്മെൻ്റാരുന്നു
ആഹ്
ബോയ്സ് ഫോണൊക്കെ കൊടുന്നാ ചെക്ക് ങ്ങനെ വന്നാ സിമ്മ് ഒരാക്ക് ഫോണരാക്ക് മെമ്മറി ഒരാക്ക് നാലും ബാത്ത്കൂടി എറിഞ്ഞ് കൊടുക്കും
എല്ലാടത്തും എത്തും ആഹ് ശെ ട്രി പ്പ് ഞാൻ പോയടത്തന്നെനീ അപ്പനി അയ്നൊരിങ്ങീല്ല
അപ്പൊ ശരിന്നാ ഓകെട്ടോ
ആഹ് അയിക്കോട്ടെ